ഹലോ ആഹ് എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ
എന്താ ചോറ് നല്ലന്നെ ചോറൊക്കെ കഴിച്ചോ
ആഹ്
ഏ
മഴണ്ട
ഏ ഏ ഓ നല്ല മഴാണ്ന്ന് ഇന്ന് വ ആഹ് ന നല്ല മഴയാണ് രാവിലെ തുടങ്ങിയാ
ആഹ്
ഇന്നലിം ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര മഴ തന്നെയാണ്
ആ ഇവഡ്ക്കും അംഗൻതന്നെ ഇന്നലിം ഇന്നൊക്കായിട്ട് ആഹ് ഇവടക്കും അംഗൻതന്നെ മയ ഇന്ന് നല്ല മഴ ഇന്നലെ ഒന്നും അത്ര വല്യ മഴന്നും ഇല്ല്യ ഇന്നും നല്ല മഴണ്ട്
ആഹ് ഇാ അന്നലെ അങ്ങോട്ട് വല്ലാ മഴൊന്നുംല്ല ഇല്ല്യേനു ഒരു ഉച്ചക്കായ്പ്പൊ ഒര് ഇതുണ്ടായിനു കൊർച്ചെ ക്കൊരു ചോർച്ചുണ്ടായിനും ഇങ്ങനെ മഴ പെയ താലെ മക്കൾക്ക് സ്കൂൾക്കോവുമ്പോ ബുദ്ധിമുട്ടാണ് കൃഷികൾക്കൊക്കെ നാശനാശ്ടം വരും
കൃഷിക്ക് നാ വിശേഷം പറയാ ആകെ തുമ്പില്ലാതെെയ്ക്ക്ണ് അവിടെ നല്ലോം കൃഷിണ്ടാക്കിനി പറമ്പില് മഴ പെയ്തിട്ട് മഴാക്ക പത്ത് ഞങ്ങള് പെര കുറച്ച് അതല്ല പിന്നെ നെറൂന്ന് വെള്ളണ്ട് വന്ന്ങ്ങാണ്ട് ക്കെ കേടന്ന് വളമറ്റതൊക്കാ ഒലിച്ച് പോയക്ക
അതന്നെ ന ഇനിയിപ്പോ പച്ച കറികൾക്കൊക്കെ മെല കൂടും ചെയ്യും അതാണ്ടാവുക
ആഹ് അത് പി വെള്ളത്തിന്റെ ശല്യണ്ടങ്ങൾക്ക്
ആഹ് ഇവിടെ ഞങ്ങളവിടെ തോട് കൊളൊക്കെ ക്കെ ഉണ്ട് പേടിയാണ് മക്കളൊക്കെ
ആഹ് ആ
അങ്ങൻ ത്തെ സ്ഥലാണ് ഏരിയാണ് കുളം തോടൊക്കെ നല്ലോം നെറയും മഴപെയ്താൽ നർയ്‌ചെയ്യും പെട്ടെന്നെന്നെ
ആഹ് എല്ലാംണ്ടാട മഴ
മക്കളൊക്കെ പോകുമ്പോളാണ് പേടി ഓരോ അപകടങ്ങളുണ്ടാവണതേ
അത് പറയാണ്ടാ വരണത് വരല്ലേ മനസ്സിക്ക് സമാധാന ഇല്ല നല്ല മഴ ഇതാലേ മഴ ഉണ്ട്ല്ലി ഇ സ്കൂള് നാർത്തെ ബ്ടു സമയ ആവുമ്പ തന്നല്ലപ്പ സ്കൂൾ വിടുള്ളു
ആഹ് അപ്പത് ഇന്നലെ തുടങ്ങിയ മഴയല്ലേ അ ഇതൊരെ വെയില നെയനു മഴക്കാലം ആയാലും
ആഹ്
ഇതിപ്പോ നിക്കാതെ പയ്യുണ്ട് ഇനി ഇപ്പ അത സ്കൂള് ലീവ് ഇതാക്കൊന്നും ഇല്ലല്ലോ ഏതായാലും. മധരത്തി സ്കൂളൊക്കെ പോവണ്ടേ? മദ്രസക്കാണ് പേടി രാവിലെ നീച്ചു പോകുമ്പളേ.
അതെ ആ രാവിലെ നന്നല്ല അവ പെരുമ്പ പെരു പറഞ്ഞ തക്കുമ്പോ അടങ്ങേറണേ.
ആഹ് കുട്ടി കുട്ടികക്ക് എണീക്കാനൊക്കെ ആയാലെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ദൂരെ കുറ കൊച്ച ഒരു പത്തിഞ്ചിന്റെ ഒക്കെ ഇത്ണ്ട് പോവാന് കുട്ടികളെ പറ പോവാന്.
ആഹ് ആഹ്
ഉം വേറെ ക ആൾക്കാർ കൂടെ പോവും അങ്ങനെ കുഴപ്പല്ല ഒറ്റക്കാവുമ്പൾ പേടിയാണ്. മയയല്ലേ.
അതെ സ്കൂൾക്ക് പിന്നെ ബസ്സ ഉണ്ടാവെ.
ആഹ് വണ്ടിണ്ടാവുമ്പോ റോട്ടുമൊക്കെ നമ്മള് എടുത്ത് തന്നെ വണ്ടി കേയറുമ്പോ പിന്നെ അത്ര പേടിക്കല്ല.
ആഹ് ആഹ്
ഇവിടൊക്കെയാണ് മഴ ഇങ്ങനത്തെ മഴ നല്ല മഴാണ് ഇവിടൊക്കെ.
ആഹ് അത് ശരി ന്നാ അത്ര അ തൊന്നുംല്ലേ ഞങ്ങക്ക് എങ്ങനെ ഇന്നലേം മിനിഞ്ഞാക്കെ വെയിലഒരു വെയിലൽച്ചല്ല ചൂടാ എന്തൊരു ചൂടാണറിയ.
ആഹ് അപ്പൊ നമ്മള് ചോച്ച് മഴ വേണം പറയും മഴ കരുതുമ്പോളോ കൊറച്ചേര ഒന്ന് വെല് കിട്ടിയെങ്കിൽ കരു ഡ്രസ്സ് ഉണങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ.
നിങ്ങളൊക്കെ വെയിലുണ്ടട്ട മഴ അങ്ങനെ ച നല്ല വെയിലുണ്ട് ചൂടുള്ള വെയിലുണ്ട് പക്ഷെ മഴന്റെ പാറൽ വൈകു ാവ ന്നിട്ടൂല്ല വലുത്തിടാനും ചിക്ക അവന ഉണക്കാനുംഒന്നും ഒരു സുഖമല്ലാത്തൊരു ചെയ്ല.
ആഹ് അപ്പൊ പിന്ന രണ്ട മൂന്ന് ദിവസം നമ്മുക്ക് മയ ഇങ്ങനെ ഡ്രസ്സ് അടിഞ്ഞ കൂടിയാലെങ്ക ഗതേടാണ് മായാലും. ഓണക്കാനും സ്ഥലം ഇല്ലാത്ത ആൾക്കാർക്ക് വാഷിംഗ മെഷീനൊന്നും ഇല്ലാത്ത ഉം
ആഹ് മയ രണ്ട് മൂന്ന്സം നീണ്ടാവന്ന് പറഞ്ഞട്ട് മനീസ മനീസൊ ഒക്കെണ്ടാവ അ കഴിഞ്ഞാൽ വേ ഒരാഴ്ച ഉണ്ടാവും.
ഉ ആഹ് അത് ശരിയാ ആ. ആഹ് ആ ഒരാഴ്ച പെയ്യല്ല പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നായി വയിലകും.
ആഹ് ഇതല്ല അതല്ലെ.
ഉം ഏതായാലും ഉം കൃഷിയൊക്കെ വ ഭയങ്കര നാശനഷ്ടം വരും.
വെലായന തന്നെ കൃഷിക്ക് കൃഷിക്ക് ആ പെട്ടെന്ന് വെയിലും ബാധിക്കണ്ട് എത്ര പെ
ആഹ് അപ്പൊ നമ്മുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് നനക്കാനും കാര്യൊക്കെ വെള്ളം ഇണ്ടാവൂല.
അതന്നെ വലിയ മുട്ടാണ്.
ആ നിങ്ങള അവിടെ എങ്ങനെ കുളവും കിണറൊക്കെ ഇണ്ടോ? ഹലോ?
ഞങ്ങള
ആഹ് ക്കെക്ക്ണ്ട് ക്കെക്ക്ണ്ട് പറയ്. ആഹ്
ആഹ് മാലഞ്ചെരിവിലാവകുമ്പോളേ വെള്ളത്തിന്റെ വലിയ ശല്യങ്ങളൊന്നും ഇല്ല വല്യൊരു ബുദ്ധിമു മല മല ചെരിവായത കൊണ്ട് കുന്നും മലയൊക്കെ ആയിക്കൊണ്ടാണ് വള്ളങ്ങനെ കുത്തനെ കീപ്പട്ട് പോക്ന്നല്ലാതെ ഞങ്ങൾക്ക് പ്രശ്നള്ളാതൊന്നും ഇല്ല കണ്ട ക്കെ പിന്നെ അടിഭാഗത്താ എന്നാലും വള്ളത്തിന്റെ അങ്ങനെ കീപ്പെട്ട് അങ്ങനാണ്ട് പോകും മഴ പെയ്താലും വീട്നും ത് നൊന്നും വല്യ കാെയ്പ്പം ല്ല ആ ഏ പേടിക്കാൻ ല്ല പക്ഷെ കു ട്ട്യാക്ക്ള്ള കാര്യത്തിലാണ് കുട്ട്യാക്ക് എർങ്ങി നട്ക്കുമ്പള് നമുക്ക് വലിയ മഴ ഇപ്പ ഇന്നൊക്കെ ക്കെ ല്യ മയ പ്പ ന്നൊക്കെപ്പ ഇര്ട്ടട്ച്ച മയല്ലേ ഇഞ്ഞ്പ്പ കുട്ട്യേള് വര്മ്പോളം മൻസ്സ്ക്ക്ങ്ങനെ എടങ്ങേറായ് നിക്കണം
ആ പിന്നെ മ ഈ മരം കാറ്റ് കാറ്റടിച്ചാലാണ് ഒന്നും കൂടെ പേടി മരം തൊക്കെ അടുത്ത് വീടിന്റെ അടുത്തുണ്ടെങ്കിലേ
അതന്നെ മരക്കയ്നെ തോല് കഴിച്ചക്കാ ന്നക്കൊരു ആദിയക്കെന്നെ പൊയ്ക്കാ കാറ്റിന്റെ ഇത് തൊടങ്ങിയലോ ഫസ്റ്റ്ന്നെ നമ്മക്ക് കാറ്റ്ണ്ടായിനേല്ലോ. അന്നെന്നെ കേറീങ്ങാണ്ട് തേക്കും ഒക്കേണ് പെ വീട്ന്റെ ചുറ്റുയേ അപ്പൊ തെങ്ങുണ്ട് ആഹ് തെങ്ങൊക്കങ്ങട്ട് പ ച്ചിട്ട് തേങ്ങാക്കൊല മാത്രം നിർത്തിയെച്ച്. ഇന്ന്ട്ട് ആ പ ആഹ് ആഹ് പിന്നെ പട്ടെക്കത് കഴിച്ചിട്ട്, പിന്നെ തേക്കൊക്കെ കൊമ്പ് കഴിച്ചാണ്ട് വെ മരം സ്വന്തം ഒള്ളു അങ്ങനെ ആകുമ്പോ പിന്നെ പിന്നെല്ലെ മരങ്ങളൊക്കെ അടിഭാഗ കൂട്യാണ് അത് പിന്നെ വല്ല്യേ പ്രശ്നല്ല പെരമ്മക്കെ മറ്റേ ആഹ് മറ്റേ പെരമ്മ ഇബടെ മറിഞ്ഞുവീണത് വല്ല്യേ തേക്കാണേയ്. ഇതുവരേ അപ്പൊ ഇക്കൊല്ലത്തെ കാലാവസ്ഥ തൊടങ്ങിയപ്പതന്നെ കാറ്റും മഴിം കൂടി ആയിക്കൊണ്ടാണല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഇക്കുറി കാലം പിന്നെ കാറ്റ് മുൻപ്ക്കാണ് മരൊക്കെ തോലയ്ച്ചാഞ്ഞാ പെരമ്മക്കാണ്ട് മര ഏ പറഞ്ഞപ്പൊ പിന്നെ പേടിയായി കേട്ടതും അല്ല മറ്റേ കയിച്ചലില്ല തേക്ക് അങ്ങനെ നിർത്തലാ തേക്ക് മരത്ത്മ്മെ തൊടാൻ തോന്നൂല
ആഹ് ശരി തേ തേക്കല്ലേ ഞമ്മളെന്തെലും ഒക്കെ ഒര ആവശ്യത്തിന് ഇട്--,
ആഹ് അത് പിന്നെ ഇപ്രാവശ്യം ഇപ്പത് നോക്കീല ആഹ് വേര്ണ്ടാവൂലേ അടിവേരില്ലാത്തമരാവേ തേ ക്കാണ് മരം
ആ അത് ശരിയാ കാറ്റടിച്ചാ വേണ്ടാവും.
വേഗം മറിഞ്ഞ്വ്കും പിന്നെ തെ തെങ്ങാണ്ച്ചേല് റക് അങ്ങനിം ഇങ്ങനിം വീണ് പോവൊന്നുല്ല. പക്ഷെ തിരിഞ്ഞ കാറ്റ് മാണെങ്കി പൊട്ടികാണ്ടേയ് തൂമ്പ് മാത്രം അവിടെ നിർത്തി ബാക്കിയൊക്കെ അത കഴിച്ചിട്ടക്ക
ഏഹ് അഅ് ശരിയാ. ഞങ്ങളവിട്യ അങ്ങൻ ത്തന്നാ. മരത്തിന്ന് പേടിയൊന്നുല്ല. ഇ കെണർല് വള്ളന്നറ തോടില് കൊളം അങ്ങൻത്തൊക്കെ ന്നല്ലാം പേടിച്ച മക്കള് പറഞ്ഞത്.. കൾച്ചാനാന് വെറ്തെ തമാശക്ക് പോവും
അതെ. ആം
ഇപ്പത്തെ കാലത്ത് പേട് വെറു തൊരു തമാശക്ക് എറങ്ങ്യാൽ ക്കാരം പക്ഷെ ഓൽക്ക് ഇങ്ങനെ പുട്ത്തം കിട്ടാതാവേ എന്തേലൊക്കെ ആവുമ്പളാണ്.
ഏഹ് അങ്ങൻതന്നല്ലെ പൊക്ക മ്മള് കേക്ക്ന്നതൊക്കെ. എത്തർണാ അങ്ങന കേക്കല് അമ്മള്. അഅ് പടചോൻ കാക്ക്ന്നങ്ങൻത്തത്
ഇപ്പട്ത്ത് ഓരൊ ഒ കൊർച്ച് കുട്ട്യള് ഇടിമിന്നലേറ്റ് കാഞ്ഞ് മരിച്ച്. അങ്ങൻത്ത കണ്ടീലെ പിന്നെ നമ്മള് ഇപ്പ ഇത് വയനാട്. ദുരന്തമായൊക്ക മ്മള് കണ്ടീലെ ദുരന്തണ്ടായത് അവിടൊക്കെപ്പൊ മലോ മയോണ്ട്.
കാലാവസ്ഥമാരിന്റെ പ്പൊ ത്‌ന്നല്ലേ
ആ രാവിലേ രാത്രി കട്ന്നൊറങ്ങ്യ കുട്ട്യോളും മ്മിം മ്മാരും പ്പാരും അച്ഛനും അമ്മമാരും ഒക്കേണ്പ്പത് രാവിലെ എണീറ്റപ്പോത്തിനൊ ബാക്കി ആൾക്കാര്ണ്ട് കൊർച്ച് ആൾക്കാര്ല്ല അങ്ങനൊക്കൊര് ടവസ്ഥല്ലെ
അതാണ് പിന്നെ നമ്മളൊക്കെ ഏത് മലഞ്ചെരുവായാലും പ പ ക പേട്യതന്നേണെ യൊവ്ടിം പേട്ച്ചണം വെള്ളം മയ മയ കണക്ക്ന്ന് വിട്ട് പെയ്യുമ്പ യൊവ്ടിം വേണം ആ യൊവ്ടിം പേട്യെന്നേണ് അതന്നെ പേട്യെന്നേണ്
അതൊന്നും മറക്കാൻ കയ്യാത്തൊര് ആ ആ താണ് ആ അവിട്ത്തെ ദുരന്തൊക്കെ പ്പളും മയെ പറിമ്പോത്തിന് അതാണ് ആ ഓർമ്മ വര
ആ ചിന്ത വര്ണൊക്കെ അയ്റ്റങ്ങളെ കാര്യാണ്
ആ എത്രങ്ങാനും അന്ന് എത്രണ്ണം പോയി കുട്ട്യാളായ്ട്ടും ബാക്കിയുള്ളോലായിട്ട് എത്രെണ്ണം പോയോ
ഈ വല്ല്യ തോടേ കൊളും കെണറും ഈ വല്ല്യ തോട്ള്ളോട്ത്തന്നേണ് വ ൻക്ക പേടി മയ
അത് ശര്യെന്നാണ് ഉം
ആ വ ഈ വല്യ തോടിലോട്ത്തും ആ വല്യ
പിന്നെ കുട്ട്യാള്ത്ന്നെ കണ്ട വള്ളം കണ്ട കുട്ട്യാളല്ലേ അവര് ഓല് പോവും ചെയ്യും കളിക്കാന് അങ്ങനെർഞ്ഞ്ക്കാണ്ട്
ആ നമ്മള് ഇവ്ടെ കളിച്ചാ ആ പൊർത്ത് കളിച്ച് വിചാച്ച് നിക്കും എവിടെ കുട്ടിള് പോയ് ക്കാണ്ടെന്തെങ്കിലും പിന്നെ അറിയ്ള്ളു
മയ മാത്രറ്റക്കാണ് കാറ്റും ഇട്യൊക്കാവുമ്പളാണ്
ഉം ആ എപ്പോളും ചെറ്യേ പേ കുട്ട്യാളൊക്കെ ആവ്മ്പളേ വ് മയ പെയ്യുമ്പോത്ത് അറ്റേക്ക് ബേജാറ് പേടി തൊട്ങ്ങും വ്
ചെറ്യേ കുട്ട്യാളല്ലേ സ്കൂള് പോവുമ്പോ പ്രത്യേകിച്ചാണ് വണ്ടി പോരുമ്പ ഒക്കെ
ആ മഴയയാലും വണ്ടിക്ക് പേടിന്നേണ് എങ്ങനെയാലും പേടിന്നേണ് വണ്ടീലായലും നടന്നായലൊക്കെ ആം മഴ കൂട്തല് പെയ്യുമ്പക്കെ പേട്യെന്നേണ് ഒക്കെണ്ട് എത്തിക്കിട്ട്യേകിൽ തന്നെ സമാധാനൊള്ളു
ഉം അവർക്കും ക ത് ബുദ്ധിമുട്ടാണ് പേട്യാണ്
ആ
ചോറൊക്ക കഴിച്ചോ
ചോറ് തിന്നങ്ങനെ ഇട്ക്കാണ് ചോറ് തിന്ന് ആ
എന്നാ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ
ഇല്ല വേറെ പ്രത്യേച്ച് എത്തുല്ല ഇന്നാ അയ് ഇന്നാ അയ്കോട്ടെ ന്നാ ശെരി
ഉം ഉം